ഞാനിന്ന് മന്തി ഒണ്ടാക്കി അറിഞ്ഞായ്ര്ന്നാ?
ഇല്ല ആരും പറഞ്ഞില്ല മന്തിക്കെ ഒണ്ടാക്കാ അറിയോ നിനക്ക്?
ഓഹ് പിന്നല്ലാതെ എന്നെ കുറിച്ച് എന്തോന്ന് വിചാരിച്ചത്? ഞാനിന്ന് ഇ ചിക്കൻ മന്തി നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ പറ്റൂ ഇന്ന് ആനൂസ് ഇന്ന്
അറിയവോ?
ബീഫ് മന്തി ഉണ്ടാക്കാ അറിയ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒണ്ടാക്കിട്ടുള്ളൂ യൂട്യൂബില് റെസിപ്പ ക്ക് നോക്കി ഉണ്ടാക്കിട്ടുണ്ട് കൂടുതലും ചിക്കൻ മന്തിയാണ് ഒണ്ടാക്കുന്നെ. ഇയാക്ക് വല്ലോ ഉണ്ടാക്കാ അറിയാവോ? മന്തി എങ്ങനെല്ലോ?
ഞാൻ മന്തിയൊന്നും ഉണ്ടാക്കിട്ടില്ല ഒരു പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് അത്രേ ഉള്ളൂ.
ഏത് ഏത് ബിരിയാണിയിര്ന്ന്?
അത് ബീഫ് ബിരിയാണിയ.
അവിടെ വീട്ടി എല്ലർക്കും ബീഫ് ബിരിയാണി യാണോ ഇഷ്ടം?
ആഹ് എല്ലാർക്കും ബീഫ് ബിരിയാണിയാ ഇഷ്ട്ടാ ചിക്കൻ അങ്ങനെ അധികം കൂട്ടത്തില്ല
ആഹ് അപ്പൊ എന്താ ചിക്കന് അങ്ങനെ വാങ്ങത്തില്ലേ
ചിക്കൻ വാങ്ങും എന്നാലും മ്മ് അധികം കൂടുതലും വാങ്ങുന്ന ബീഫാണ്.
മ്മ് ഞാൻ പിന്നെ ഇവിടെ നാത്തൂന്റെ ആനിവേഴ്സറിയായിരുന്നു അപ്പൊ അങ്ങനെയാണ് മന്തി വെച്ചത്. ആഹ് റാ ആഹ് നാത്തൂനും ഇമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നെ പിന്നെ നമ്മള് മൂന്നേരും കൂടെ ഒരുമിച്ച് എല്ലാരെ കയ്യും അതിനകത്തുണ്ട് അപ്പൊ നമ്മള് മൂന്നേരുംണ്ടാക്കി. ഏഹ് അന്ന് നമ്മള് ആഹ് സാധനൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയപ്പോ കറണ്ട് ഒക്കെ പോയി അപ്പോ നമുക്ക് മയോണെയ്സ് ഒന്നും അടിക്കാൻ പറ്റിയില്ലായിരുന്നു.
ആഹ് ആഹ് ആഹ് ആഹ് കൊള്ളായിര്ന്നാ ന്നിട്ട്
ആഹ് നാത്തൂനക്കും ഇമച്ചിക്കെ പറഞ്ഞ് കൊള്ളായിരുന്നു പിന്നെ മയോണെയ്സിന്റെ ഒരു കുറവും കൊണ്ട് ഇണ്ടായിരുന്നു.
ഉ
ഏഹ് ഞാപിന്നെ ഉണ്ടാക്കി എനിക്ക് ശീലയോണ്ട് എനിക്കറിയല്ലോ എത്ര മാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്
ആഹ് കൊറെ സമയം കൊറെ ഇത് പ്രാവശ്യം ഉണ്ടാക്കിട്ടുണ്ടോ?
ആഹ ഞാൻ ചിക്കൻ മന്തി കൊറച്ച് പ്രാവശ്യക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോ ഫ്ലോപ്പാ പ്പായി പോയായിരുന്നു അത് പിന്നെ എല്ലാരും അങ്ങനെയാണല്ലോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോ ഫ്ലോപാവുമല്ലോ.
ആഹ ആഹ ആഹ എങ്ങനെ മന്തി മസാലൊക്കെ വാങ്ങിച്ചായിരുന്നോ?
ആഹ് നമ്മള് ക തലേന്ന് കടയിപോയി മന്തി മസാലയൊക്കെ വാങ്ങിച്ച് ചിക്കൻ വാങ്ങി ച്ച് അരി വാങ്ങിച്ച് പിന്നെ അതിന്റെ അതിന്റെ കൂട മ്മ് മറ്റേ ഉണക്കനാരങ്ങ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ന്നിട്ട് രാവിലെയായപ്പോ മ്മള് പണി തൊടങ്ങി ആഹ എന്ത മന്തിക്ക് വലിയ പണി ഇല്ലല്ലോ ബിരിയാണിയുടെ അത്ര ജോലിയൊന്നുമില്ലല്ലോ. മന്തിയാണെങ്കി പെട്ടെന്ന് തീരും തിന് ബിരിയാണി ഉണ്ടാക്കുന്നത്ര സമയൊന്നും എടുക്കത്തില്ല മന്തിക്ക്. മന്തിക്ക് അങ്ങനെ സവാളയും തക്കാളിയൊക്കെ കുറേയൊന്നും വേണ്ട ആഹ് ഒന്നോ രണ്ടോ സവാളയൊക്ക മതി സവാള ഇട്ടാലും കൊ ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓരോ ഓരോരുത്തരുടെ ഇഷ്ടം പോലിരിക്കും
ആഹ ആഹ ആഹ നോർമൽ മന്തിയാണോ ഉണ്ടാക്കിയത് അൽഫാമ് മന്തിയാണോ ഉണ്ടാക്കിയത്.
ഇല്ല അൽഫാമന്തിയ ഉണ്ടാകണേ ഇവിടെ നോർമൽ മന്തി അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. ആഹ അതൊണ്ടമ്മള് അൽഫാമ് അൽഫാ മന്തിയാ ഉണ്ടാക്കുന്നേ
ആഹ് ആഹ ആഹ എങ്ങനെ സ്മോക്ക് ഒക്കെ ചെയ്തായിരുന്ന
ആഹ സ്മോക്കൊക്കെ ചെയ്ത് ഇവിടെ തന്നെ കരി ഉണ്ടാക്കി നമ്മൾ പുകച്ച്. നാത്തൂനാണ് പൊകച്ച്തന്നത് അപ്പോ നമ്മള് പുകച്ചിട്ട് അതിന്റെ അകത്തൊണ്ട് വെച്ചിട്ട്, ഒരു മയോൻസ് ഇല്ലാത്തൊരു കുറവും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറണ്ടൊക്കെ വന്ന ശേഷം കറണ്ട് പിന്നെ ആറ് മണിക്കൊക്കെയാണ് വന്നത്.
മ്മ് ചോറൊക്കെ കറക്റ്റ് വേവായിരുന്നാ
ആഹ കറക്റ്റ് വെന്ന് ഉമ്മച്ചി ഉള്ളോണ്ട് കറക്റ്റ് വേവായിട്ട് കിട്ടി.
ആഹ ആഹ് ആഹ എന്നാലും എങ്ങനെ വെച്ചത്? ചിക്കന് മിക്സാക്കി വെച്ചാ
ആഹ ചിക്ക ആദ്യം ചിക്കൻ വേവിച്ചിട്ട് ആ വേവിച്ച സ്റ്റോക്ക് എടുത്താണ് നമ്മൾ അരി വേവിക്കുന്നത്. ആഹ ചിക്കൻ നമ്മ നമ്മളാദ്യം മാഗിനേറ്റ് ചെയ്ത് വെക്കണം ക്യാപ്സിക്കം പിന്നെ ചിക്കൻ മസാല മാഗി ക്യൂബ്, മറ്റേ ചിക്കന്റെ മന്തി മസാലയൊക്കെ ഇട്ട് ഓരോരുത്തർക്കും ഓരോ റെസി പിന്നേപ്പ ഞാ ആദ്യമൊക്കെ യൂടൂബ് റെസിപി നോക്കി പിന്ന ഞൻ വെച്ച് വെച്ച് വെച്ച് വന്നപ്പം എന്റെ റെസിപ്പി ആയിട്ട് ഇതാക്കി അതിനകത്ത് ക്യാപ്സിക്കവും അത് മാഗി ക്യൂബൊക്കെ ഇ ട്ട് ഒരു വൺ അവറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആഹ് പിന്നെം ആഹ് ആഹ് ബസ്മതി അരിയാണ് നമ്മൾ എടുക്കുന്നത് വലിയ നീര ഉ നീളഉള്ള അരിയല്ലെ എല്ലാം മന്തിക്കും വരുന്നത്.
ഓഹ് ചെറിയ അരി വെക്കത്തില്ല
ചെറിയരിയും വെക്കും പക്ഷേ മന്തിയും മന്തിന്ന് പറയുമ്പോ നമ്മള മനസ്സിൽ വരുന്നത് വലിയ റൈസല്ലേ
ഇപ്പൊ നമ്മള് കൂടുതലും വലിയ ബസ് മതി സെല്ലാ റൈസ് അങ്ങനത്തെ കുറേ റൈസൊക്കെയാണ് നമ്മള് ഉപയോഗിക്കുന്നെ അപ്പ മന്തിയില് ചെറിയ റൈസ് വെക്കുന്നവരും കാണും ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. ആഹ് വെക്കുന്നവനീം കാണും ആഹ് എനിക്ക് നമ്മള് പിന്നെ വലിയ അരിയേ വെച്ചിട്ടുള്ളൂ പിന്നെ നെച്ചോറിനൊക്കെയാണ് നമ്മള് ചെറിയരിയൊക്കെ ഇതാക്കുന്നത്.
ഓഹ് ഓഹ് ഓഹ്
പിന്നെ അവിടെ ബിരിയാണി ഏഹ് അത് ഏഹ് വീട്ടിലാരങ്കിലും സഹായിക്കോ അതോ ഒറ്റക്കാണോ വെക്കുന്നത്
ബിരിയാണി ഒന്ന് രണ്ട് തവണ ഞാൻ ഒറ്റക്ക് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കി പിന്നെ ഞാ വാ പ്പായൊക്കെ തന്നെ വെക്കുന്ന്
ആഹ് വാപ്പ നല്ലോണം വേവിക്കോ
ആഹ് കൊഴപ്പല്ല കൊള്ളാം
ള്ളാം ഉം ഫ്ലോപ്പായിട്ടുണ്ടാ
വാപ്പാടെ ബിരിയാണി ഫ്ലോപ്പ് ആയിട്ടില്ല എന്റെ ബിരിയാണി ഫ്ലോപ്പ് ആയിട്ടുണ്ട്
എന്ത് പറ്റി ചോറ്
ഓഹ് വിൻ വെന്തൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമ്മള് വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല
ആഹ് ആഹ് എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് പിന്നെ പിന്നെ ആദ്യം ഫ്ലോപ്പ് ആയതു പോലെ പിന്നെ ആയി ട്ടില്ല
ആഹ് ഷെഫ്
ഷെഫാണോ നിങ്ങള്? ഷെഫാണോന്ന് ചോദിച്ചാ അങ്ങനെയൊന്നും ഇല്ല വെറൈ എന്താ വലിയ വെറൈറ്റി ഫുഡ് ഒന്നും ട്രൈ ചെയ്യത്തില്ല എനിക്ക് തോന്നുന്ന വെറൈറ്റി ഫുഡ് ഒക്കെ ട്രൈ ചെയ്യും ആഹ് അത്രേ ഉള്ളൂ അല്ലാതെ വലുതായിട്ട് ഷെഫും അങ്ങനെയൊന്നും ഇല്ല
നിങ്ങള് മന്തി വെച്ചിട്ടുണ്ടോ
മന്തി വെച്ചിട്ടുണ്ടല്ലോ
ആഹ് മന്തിയല്ല ബിരിയാണി ബിരിയാണി
ആഹ് ബിരിയാണിയും വെച്ചിട്ടു ബിരിയാണി കൂടുതലും ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ കൂടുതലും കൈപ്പണ്ണിയാണ് ഉമ്മച്ചിയാണ് കൂടുതലും ബിരിയാണി വെച്ചിട്ടുള്ളത് ഉമ്മച്ചി ച്ചിക്കിങ്ങന ഓരോ സവാളേം ഉള്ളിയും അങ്ങനെ തക്കാളി അങ്ങനൊക്കെ അരിഞ്ഞു കൊടുക്കും ഉമ്മച്ചിയാണ് കൂടുതലും വെക്കുന്നത് ബിരിയാണി
എങ്ങനെ വലിയ ചെമ്പിലാണോ വെക്കുന്നെ കുക്കറിലാണോ വെക്കുന്നെ
ആഹ് ചിലപ്പം നമ്മൾ ഏഹ് സപ് സപ്പറേറ്റ് കുക്കറിൽ ഇട്ടിട്ട് അല്ലാതെ മ റ്റെ പാത്രം ഉണ്ടല്ലോ ഇൻഡക്ഷൻ പോലത്തെ പാത്രം ആഹ് നോൺസ്റ്റിക്ക് നോൺ സ്റ്റിക്ക് പോലത്തെ പാ ത്തത് അല്ലാതെ ചെമ്പിൽ അങ്ങനെ അത്രയും ഒരാളൊന്നൂല്ല ഇവിടെ നാലോ അഞ്ചോരെ പ്പേരേ ഉള്ളു ആഹ് ആഹ് ഓ അപ്പൊ ഉമ്മച്ചി വെക്കുന്ന ബിരിയാണി നല്ലതാ എനിക്ക്ഷ്ടവാ പിന്നെ ഉമ്മച്ചി ചിക്കൻ കഴിക്കത്തില്ല ഉമ്മച്ചി ബീഫേ കഴിക്കൂ
ഓഹ് ഓഹ് ഓഹ് ഓഹ്
അപ്പം ഏഹ് കൂടുതലും ഇവിടെ ഉമ്മച്ചിയും ചിലപ്പോ ബീഫ് ബിരിയാണി വെക്കും അല്ലെങ്കിൽ ചിക് ബിരിയാണി വെക്കുമ്പോ ഉമച്ചി റൈസ് മാത്രം കഴിക്കും അങ്ങനെയൊക്കെയ.
മുമ്പേ ചിക്കൻ കഴിക്കത്തില്ലേ.
ഇല്ല ഉമ്മച്ചി അവിടെ കൊച്ചിലെ ചിക്കൻ കഴിക്കത്തില്ലന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയും അത് കഴിച്ച് ഷീലിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയും അത് കഴിച്ച് ശീലിച്ചൂടേന്ന് നല്ലതാണ് അപ്പ ഉമ്മച്ചീന പറയും ഇങ്ങനെ ഫ്രൈ ചെയ്യും. മ്പൊ ഒന്നെടുത്ത് കഴിച്ചാല് ഒന്ന് തോന്നിപ്പോകുന്ന്.
ആഹ് ആഹ് പിന്നെ കഴിക്കാൻ പറയണം.
ആഹ് ഞാനും നാത്തൂനും പറഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ അപ്പൊ ഉമ്മച്ചിക്കൊരിത്. മീൻ കഴിക്കോന്തോ അറിയാൻ വയ്യ ഉമ്മച്ചി ബീഫ് മാത്രമേ കഴിക്കൂ. മ മട്ടനും ബീഫും ഒന്നും കഴിക്കത്തില്ല പക്ഷെ മട്ടനും ചിക്കനും ഒന്നും കഴിക്കത്തില്ല.
ഓഹ് മട്ടൻ കഴിക്കും മട്ട കഴിക്കൂലല്ലേ.
ആഹ് മട്ടനും കഴിക്കത്തില്ല.
ഓഹ് ഓഹ് ആഹ് നമ്മളെ ഇവിടെല്ലാം മട്ടൻ കഴിക്കും.
ആഹ്‌ മട്ടൻ എങ്ങനെ ബിരിയാണി വെക്കോ അതോ. കറിയായിട്ട് വെക്കോ.
ട്ടനങ്ങെ വാ ഒരു. പാട് നമ്മള് വാങ്ങിച്ചാലല്ലേ ബിരിയാണി വെക്കൂ നമ്മള് കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ നമ്മള് കറിയായിരിക്കും കൂടുതല് വെക്കുന്നത്.
അവിടെ എല്ലാവർക്കും ഇഷ്ട്ടാണോ മട്ടൻ.
ആഹ് നമ്മളെ വീട്ടിൽ എല്ലാരും കഴിക്കും.
ഉം കൂടുതൽ എന്താണ് കറിയാണോ വെക്കുന്നത്.
ആഹ് കൂടുതലും ഗ്രേവി കറിയായിട്ടാണ് വെക്കുന്നത്.
ആഹ് പിന്നെ അവിടെ സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഒന്നും ഇതാക്കൂല്ലേ.
സ്പെഷ്യല് ഫുഡ് ഉണ്ടാക്കും നമ്മൾ കൂടുതലും ബിരിയാണിയാണ് വെക്കുന്നത്.
ബിരിയാണിയാണോ അവിടെ എല്ലാവർക്കും ഇഷ്ടം.
ആഹ് ഇവിടെ വാപ്പ വയ്ക്കുന്ന ബിരിയാണിയാണ് എല്ലാർക്കും ഇഷ്ടം.
അവിടെ വലിയ അരിയായിയിരിക്കോ ചെറിയ അരിയായിരിക്കോ.
വലിയ അരിയാണ് ഇവിടെ വയ്ക്കുന്നത് ചെറിയരി നെച്ചോറങ്ങാണ വെക്കുന്നെങ്കിൽ വക്കത്തേ ഉള്ളൂ.
ആഹ്. ആഹ് നമ്മളിവിടെ ബിരിയാണി ആയാലും നെച്ചോറായാലും ചെറിയരി ആയിരിക്കും നമക്ക് ചെറിയ അരിയാ ഇഷ്ടം.
ആഹ് നമ്മളെ ഇവിടെ വലിയ അരിയാണ് നെച്ചോറാണെങ്കിലെ. ആഹ് ചെറിയരി വേടിക്കത്തോളൂ. അങ്ങനെ ബിരിയാണി നെയ്ച്ചോറൊക്കെ തന്നെ.
ആഹ് ഫേവറേറ്റ് ഫുഡ് ഏതാണ്.
ബിരിയാണിയാണ് എന്റെ ഫേവറേറ്റ് നിങ്ങളെ.
എന്റത് ബിരിയാണി ആയിരുന്നു പിന്നെ മന്തി വന്ന ശേഷം അതിലോട്ടായി ബിരിയാണിയും കഴിക്കും. അങ്ങനെയൊന്നുല്ല ഉമ്മച്ചി വെക്കുന്ന ഫുഡല്ല എനി ചിക്കൻ ചിക്. ചിക്കനാണ് ഇഷ്ടം ഞാൻ ഇപ്പോ കല്യാണത്തിന് പോയാലും ചിക്കനും ബീഫും ഉണ്ടെങ്കിലും ഞാൻ ചിക്കനെ പ്രിഫർ ചെയ്യത്തുള്ളൂ.
ആഹ് ആഹ് ആഹ് ആഹ്
ചിക്കൻ ഇല്ലെങ്കില് ബീഫ് കഴിക്കും അങ്ങനെയള്ളൂ അല്ലാതെ ചിക്കൻ തന്നെയാ ഇഷ്ടം.
ഓഹ് ഓഹ് കൂടുതൽ പേരും ഇപ്പൊ ചിക്കൻ ആണെന്ന് തോന്നുന്നു കഴിക്കുന്നത്.
കൂടുതലും ചിക്കൻ ആണ് കഴിക്കുന്ന.
ഉം ഉം ഉം പിന്നെ മന്തി ഉണ്ടാക്കില്ലേ അന്ന് ഉണ്ടാക്കിയതേ ഉള്ളോ.
ആഹ് അന്ന് ആനിവേഴ്സറിയുടെന്നാ മന്തി ഉണ്ടാക്കിയത് പിന്നെ ആഹ് ഉണ്ടാക്കി. ഇല്ല പിന്നെ എന്റെ അന്നുവേഴ്‌സ്‌റി ടന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയരുന്നു.
ആഹ് ആഹ് ചിക്കൻ കൊണ്ടാട്ടം ഇയാളെന്നെ യാണോ ഉണ്ടാക്കിയെ.
ആഹ് ഞാൻ തന്നെ അത് എന്റെ മാസ്റ്റർ പീസ് ഐറ്റമാണെന്ന് എന്റെ വീട്ടുകാര് പറയും. ഞാൻ ഉണ്ടാക്കുമ്പോ അത് ഭയങ്കരാട്ട് സ്പൈസി ആയിരിക്കും അത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ സ്പൈസി ആയോണ്ട് ഞാൻ കുറച്ചൂടെ ഇടും അപ്പം എന്റെ. ഇവിടെ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര ഇതാണ് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് പക്ഷെ എരി. ഉണ്ട് പക്ഷെ എരി കാരണം തിന്നാനും പറ്റത്തില്ല. പക്ഷെ ടേസ്റ്റ് ആണ് തിന്നാതിരിക്കാനും പറ്റത്തില്ല അങ്ങനെയാണ്.
ങ്ങനെണ് ആഹ് ആഹ് ആഹ്
പക്ഷെ ഇവര് വഴക്ക്പറയ് എത്ര ഇ ഇത്ര എരി എന്തിനാണ് ഇട്ന്നെന്ന് ചോദിക്കും പക്ഷെ അവരന്നെ തിന്ന് തീർക്കേം ചെയ്യും
ആഹ് ഒണ്ടാക്കുമ്പോ മാത്രം പറയും പക്ഷെ തീരുവല്ലേ പെട്ടന്ന്
പെട്ടന്ന് തീരും അന്ന് ഫൈഡ്രൈസും ചിക് ക്കം കൊണ്ടാട്ടോക്ക തിന്നിട്ട് പിന്നെ രാത്രി പിന്ന ആനിവേഴ്സറിയ രണ്ടാമത്തെ വർഷായിരുന്നു കല്ല്യാണം കഴിഞ്ഞിട്ട് ആഹ് ആഹ് പിന്ന രാത്രി മ്മള് കൊല്ലത്തൊക്കെ പോയി തിന്നിട്ടൊക്കെ വന്ന് ഏഹ് പിന്നെ ഞമ്മളെ സൈനാബാനി കേറി അവിടുത്തെ ആ സ്ഥലംങ്കാട്ടിയൊക്കെ കഴിച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിയായപ്പോ വന്ന്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇയാള ആനിവേഴ്സറിക്ക്